ഹ ഹലോ കേക്കുന്നുണ്ടോ? ആഹ കേക്കുന്നുണ്ട്. പറഞ്ഞോ.
സുഖല്ലേ?
ആ സുഖാണ്. താങ്കൾക്കോ?
ആഹ എനിക്കു സുഖാണെ. നമുക്ക് ഇന്ന് ആ എന്താ ടോപ്പിക്ക്. നമ്മുടെ ടോപ്പിക്ക്? ഉ
നമുക്ക് താങ്കൾക്ക് എവിടെയെങ്കിലും യാത്ര പോയതായിട്ട് പറയാവോ? വിനോദയാത്ര പോയതിനെ കുറിച്ച്
തീർച്ചയായും. കൊച്ചി പോയിട്ടുണ്ടോ? താങ്കൾ കൊച്ചി പോയിട്ടുണ്ടോ? എറണാകുളം കൊച്ചി. ആ ഞാനും പോയിട്ടുണ്ട്. എന അവിടെ എന്താ ഇഷ്ടപ്പെട്ടത്?
അവിടെ മെട്രോ ഉണ്ടല്ലോ. ഞാൻ പക്ഷെ പോയിട്ടില്ല. പോണോന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ പോയി ട്ടില്ല. താങ്കൾ പോയിട്ടുണ്ടോ മെട്രോയിൽ?
ആഹ് ഞാൻ പോയിട്ടുണ്ട്. രണ്ടു മൂന്ന് വട്ടം പോയിട്ടുണ്ട്. നല്ല രസാ ആഹ ഡിഫറന്റ് എക്സ്പീരിയൻസാ.
താങ്കൾക്ക് പിന്നെ എറണാകുളത്ത് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടെ?
ഞാന്. പിന്നെ ലുലു ലുലുമാളിൽ പോയിട്ടുണ്ട്.
ആണോ താങ്കൾക്ക് പോയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലമാണോ എറണാകുളം യാത്ര പോയതിൽ?
അങ്ങനെയൊന്നു ഇല്ല. എനിക്ക് തമിഴ്നാട്ടിലും ഞങ്ങള് പോയിട്ടുണ്ടേ അപ്പം ആഹ് തമിഴ്നാട്ടിലൊക്കെ സ്ഥലങ്ങള് ഇഷ്ട്ടാ. ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതയുണ്ടല്ലോ.
തീർച്ചയായും.
ആഹ് അത് അങ്ങനെ ഇഷ്ടം. ഇപ്പ അവിടെ തമിഴ്നാട്ടിലാണെങ്കിൽ അവിടുത്തെ ബിരിയാണിയൊക്കെ നല്ലതാ. ആഹ് തലപ്പാക്കെട്ട് ബിരിയാണിന്ന് പറഞ്ഞ്. ദിണ്ടക്കല് അത് ഫേമസാ. നല്ല ടേസ്റ്റാ. ആ പിന്നെ കഴിച്ചിട്ടി ആ ഇനി എപ്പോഴേലും പോകുമ്പോ ട്രൈ ചെയ്ത് നോക്ക്.
ആഹ് താങ്ക താങ്കൾക്ക് ഈ വിനോദയാത്ര പോയത് പിന്നെ എന്തൊക്കെയാണ് മറക്കാൻ പറ്റാത്ത കുറെ മെമ്മറികൾ കാണുമല്ലോ നമുക്ക് ഓരോരുർക്ക് ഓരോ മെമ്മറി കാണോല്ലോ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോ അതിനെ കുറിച്ച ഒന്ന് വിവരിക്കാവോ
ഏഹ് വാഗമണ്ണ പോയപ്പം അവിടെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ്ല്ലേ അതി പോയ എക് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ പേടിയാവും ഭയങ്കര പേടിയാ ആഹ് അത് കാണാനൻ ഇഷ്ടവാ നോക്കാനും ഒക്കെ ഇഷ്ടവാ പക്ഷെ അതില് കേയറുമ്പം നമുക്ക് അതുപോലെ പേടിയ ഇച്ചിരി പേടിയുള്ള ആളാണ് ഞാന് ആഹ് അതിൽ ഭയങ്കര പേടിയത് ആഹ് അത് മറക്കാൻ പറ്റത്തില്ല മ് മ് ഇനി ഇനി
റീലുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഓരോത്തര് നടന്ന് പോകുന്നെ
നടന്നു പോകുന്നെ ഇനി പോ എപ്പോഴേലും പറ്റുവെങ്കി പോകുമ്പം നോക്ക് അപ്പ അറിയാം
താഴോട്ട് നോക്കുമ്പോ എന്തു ഭയങ്കര വ്യൂ പോയിന്റാണോ
ആഹ് ഭയങ്കര വ്യൂ പോയിന്റാ ചങ്ക് കത്തും നമ്മടെ
ആഹ് അതോ ക്ലാസ് പൊട്ടി പോവോന്നുള്ളൊരു
പോവോന്ന് ഉള്ള പേടിയുണ്ട് ആഹ് അത് പേടിയുണ്ട് അത് പക്ഷെ അതുപോലെ ഗ്ലാസ്സിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാ അത് പിന്നെ പേടിയുണ്ട് മൻ മനുഷ്യനല്ലേ പേടി ഇല്ലാതിരിക്കുവോ
അതെ ജീവഫയം ജീവഫയം എല്ലാർക്കുണ്ടല്ലോ പിന്നെ താങ്കൾക്ക് പോ യാത്ര പോയപ്പൊ ആഹ് യാത്ര പോയപ്പോ താങ്കൾക്ക് കഴിച്ച ഫുഡുകൾ ഏതൊക്കെയാണ് ബിരിയാണി മാത്രെ ഇഷ്ടപ്പെട്ടിട്ടൊള്ളോ വേറെ എന്തൊക്കെ ഫുഡുകള്
പൊറോട്ട ആഹ് പൊറോട്ട നമ്മൾ മാറ്റി നിർത്തത്തില്ലല്ലോ നമ്മടെ ലൈഫീന്ന് കേരളത്തിന്റെ ഒരു ഇതല്ലേ
അതൊക്കെ നമ്മൾ ഓൾറെഡി പഴെ എപ്പഴും കഴിക്കുന്ന ഫുഡുകളല്ലേ അല്ലാതെ ഈ യാത്ര പോയപ്പം കഴിക്കാത്ത ഏതെങ്കിലും ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്ത് ഫിഷ് കഴിച്ചിട്ടില്ല
മ് അല്ല ഫിഷ് കഴിച്ചിട്ടില്ലന്നെല്ല അവിടെ വെറൈറ്റി ആയിട്ട് ആഹ് ഉണ്ടാക്കുവല്ലോ നമ്മളൊന്നും വാ ഇവിടെ ഒന്നും കിട്ടാത്ത ഫുഡ് ആയിരിക്കും അല്ല മ് മീനായിരിക്കും അവടെ ആഹ് പല സ്ഥലങ്ങൾല്
വേണ്ട വേണ്ട
ഒണ്ട് പിന്നെ കുക്ക് ചെയ്യുന്ന മെത്തേഡ് വേറെയല്ലേ
ആഹ് അപ്പൊ എങ്ങനെയായിരുന്നു കറിയൊക്കെ ടേസ്റ്റ് ആയിരുന്നോ ഭയങ്കരെ
ഭയങ്കര ടേസ്റ്റ് അല്ലായിരുന്നു മീനിന്റെ ഫ്രൈ ഫ്രൈയ്യ് ഏഹ് മസാലൊക്കെ ഇട്ട് ഇത് ചെയ്തത് അതൊക്കെ വെറൈറ്റി ആയിരുന്നു വാഴഎലെ പൊതിഞ്ഞ് ജുട്ട് പൊള്ളിച്ച് ആ മസാലെ ക്കെ ഇട്ട് ആഹ് അത് നല്ല നല്ല ടേസ്റ്റായിരുന്നു
ആതെ പിന്നെ വേറെ വേറെ എന്തൊക്കെ പൂപ്പാടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ വിനോദ യാത്രകളൊക്കെ പോയപ്പോ
ഏഹ് ചുമ്മാ പാർക്കിലൊക്കെ പോവുമ്പോ കണ്ടതേ ഉള്ളൂ അല്ലാതെ കണ്ടിട്ടില്ല പാർക്കിലൊക്കെ പോകുമ്പോൾ ഉള്ളേ
ഉണ്ടോ സൂര്യകാന്തി പാട അങ്ങനെയൊക്കെ പോയി താങ്കൾ കണ്ടിട്ടുണ്ടോ
ആഹ് തമിഴ്നാട് പോയപ്പോ കണ്ടിട്ടുണ്ട് കൃഷി സ്ഥലങ്ങളെല്ലാം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ആഹ് ആഹ് നല്ല രസവല്ലേ അയ്യോ അത് കാണാൻ തന്നെ നമുക്ക് കണ്ണിന് നല്ല കുളിർമയാ
ഞാൻ അങ്ങനെ ഈ പൂവൊന്നും കണ്ടിട്ടില്ല പൂ കൃഷികളൊന്നും കണ്ടിട്ടി ല്ലെ മുന്തിരി കൃഷിയൊക്കെ മുന്തിരി കൃഷി കണ്ടിട്ടുണ്ട് മുന്തിയൊക്കെ പോയിച്ചിന്ന് വിജിതിന്നിട്ടൊക്കെ ഉണ്ട് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ന്റാണല്ലോ
ആഹ് ഞങ്ങടെ ഇവിടെ പ്ലേസിന്റെ അട് ത്ത് ഒരു സ്ഥലവുണ്ട് അവിടെ അത് തമിഴ്നാട്ടില് ഒക്കെ ഉം പിന്നെ ന്നെ മുന്തിരി പക്ഷെ അതില് വെഷം അടിച്ച് വെഷവില്ല അത് കാണുമ്പോ തന്നെ നമുക്കറിയാം അതിന് വെള്ള കളറാ അതിന്റെ പൊറത്ത് ബ്രൗൺ കളർ മുന്തിരിയില് വെള്ള കളർ ഇങ്ങനെ ഫുൾ ആൻഡ് ഫുൾ വേഷവാ ഏറ്റവും കൂടുതൽ വെഷം അടിച്ച് വരുന്ന സാധനാ മുന്തിരിയും കോളിഫ്ലവളറും
ആഹ് ദേ ഇപ്പഴത്തെ എല്ലാം കെമിക്കൽ ആണല്ലെ എങ്കിലും നമ്മള് കഴിക്കാതെ എന്തെയ്യും കഴിച്ച് പോകുവല്ലോ
എനിക്ക് പേടിയ അതുപോലെ പേടിയാ അത് മേടിച്ച് പിള്ളേർക്ക് കൊടുക്കാൻ തന്നെ എനിക്ക്‌ പേടിയാ
അതെ പിന്നെ താങ്കൾ പോയതിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എവിടെ ഒക്കെയാണ്
ആഹ് അതൊക്കെ ഉള്ളൂ എറണാകുളം ഉം വാഗമണ്ണ് മൂന്നാറ്
മൂന്നാർ മു മൂന്നാർ എങ്ങനെയൊക്കെ ഉണ്ട് മൂന്നാറ് പോയിട്ട് ക്ലൈമറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
റ്റ് എനിക്ക് സത്യം പറഞ്ഞാ തണുപ്പ് ഇഷ്ടവില്ല
ഓ അതുകൊണ്ട് ഭയങ്കര ആസ്വദിച്ചു കാണത്തില്ല അല്ലേ മൂന്നാറ് പോയപ്പോ അ തിരുവന്തപുരം പോയിട്ട് എങ്ങനെ ഉണ്ടായി
അത് നൈസ് പ്ലൈസ് അല്ലേ നല്ല ചൂടല്ലേ ചൂടാ എനിക്കിഷ്ടം
ചൂടായി നിക്ക് കായല് കടല് ഒക്കെ പോയി വിസിറ്റ് ചെയ്തോ
ആഹ് കായല് കടല് എല്ലാം പോയി ആഹ് ഫോർട്ട് കൊച്ചി കണ്ടു എറണാകുളത്ത് പിന്നെ മറ്റ മ ജൂതപ്പള്ളി ഒരു പള്ളിയില്ലേ
ആഹ് എറണാകുളം ജൂതപ്പള്ളി ഞാൻ പോയിട്ടില്ല കേട്ടിട്ടുണ്ട് അതിന് എന്തുവാ അവിടുത്തെ പ്രത്യേകതെ
പേര് കണ്ടില്ല സ ത്യം പറഞ്ഞ ഞങ്ങൾ വഴ് ഏഹ് റോഡ് റോഡ് വണ്ടി പാർക്കിംഗ് ചെയ്യാൻ അവിടെ ഒന്നും സ്ഥലം കണ്ടില്ല ഞങ്ങള് നോക്കിയപ്പോ പിന്നെ അതില കൂടെ സ്ലോ ആയിട്ട് വണ്ടി ഓടിച്ച് ജസ്റ്റ് ഇതാ ഇതാന്ന് കണ്ടു അതേ ഉള്ളൂ ആഹ് ബോൾഗാട്ടി പാലസിന്റെ അതിലേക്കൂടെ പോയി പിന്നെ മറൈൻ ഡ്രൈവി പോയി മറൈൻ ഡ്രൈവി പോയി അവിടെ വണ്ടി ഒതുക്കിയിട്ട് അവിടെ നടന്നു അതില കൂടെ ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ചു
കപ്പലൊക്കെ കണ്ടായിരുന്നോ മറൈൻ ഡ്രൈവി പോകുമ്പോ കാണുന്നൊരു കാഴ്ചയാണല്ലോ
ആഹ് പോയി പോയി ഞങ്ങള് പോയി അതിൽ പോയി ഒരു റൈഡ് ചെയ്തു
ഉം പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു റൈഡിങ് എങ്ങനെ ഉണ്ടായിരുന്നു കപ്പൽ യാത്രയൊക്കെ കൊള്ളായിരുന്നോ
കപ്പൽ യാത്ര നല്ലതാ പക്ഷേ ഇല്ലേ നമ്മള് ഇങ്ങനെ നമുക്ക് കാഴ്ച ഒന്നും കാണാനില്ല ചുമ്മാ വെള്ളത്തിൽക്കൂടെ മാ അത്ര ഒരു ട്രാവൽ അല്ലേ ഉള്ളൂ ഒരു മുക്കാ മണിക്കൂർ പോവും തിരിച്ച് വരും
എനിക്ക് ഒന്ന് ഭയം വന്നോ ക കടലിൽ പോകുന്ന് അതുകൊണ്ടൊരു ഭയം
ഇല്ല ഇല്ല ഇല്ല
ഉം ചിലര് അങ്ങ് വോമിറ്റ് ചെയ്യുമല്ലോ കടലിന്റെ മണം കേൾക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ കൊഴപ്പില്ലായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു കപ്പലൊക്കെ നല്ല കപ്പലൊക്കെ ആയിരുന്നു വല്യ
ആഹ് നല്ലതായിരുന്നു, നല്ലതായിരുന്നു, നല്ലതായിരുന്നു. മെട്രോ റെയിൽവെ നല്ലതാ ഫാസ്റ്റ് ആയിട്ട് പോയി ഫാസ്റ്റായിട്ട് തിരിച്ചു വരുന്നെയാ
ഞാൻ ഞാൻ മെട്രോ കണ്ടിട്ടില്ല എനിക്ക് കാണണംന്ന് ഭയങ്കര ആഗ്രഹമാണ്
കാണണം കാണണം നമ്മള് ലൈഫിലതൊക്കെ കാണണം എപ്പഴേലും ഒരു ചാൻസ് കിട്ടുമ്പം പോവും ഹ്മ്മ്
പിന്നെ താങ്കൾക്ക് എന്തൊക്കെയാണ് ടൂറ് പോയപ്പോ
ഏഹ് കാ കായലീന്ന് ആസെ അവട്ന്ന് ഫിഷിന്റെക്കെ ഫുഡ് നല്ല ഫിഷൊക്കെ പ്രിപ്പേറെയ്ത് തരും അവര് അന്നൊക്കെ നല്ല ടേസ്റ്റാ
ആഹ് നമ്മുടെ എന്തോ അവര് നഗരമാണല്ലോ എ എറണാകുളം എന്ന് പറയുമ്പഴ്ത്തേക്ക് ഒര് ഗൃദയഫാഗം അതെ ഒര് ഗൃതയഫാഗം എന്നു തന്നെ പറയാം ലുലു മാളിലൊക്കെ പോയിട്ടുണ്ടോ ലുലുമാളൊക്കെ പോയിട്ട് എങ്ങനെയുണ്ട് എറണാകുളത്തെ
ഞങ്ങള് സാധനം പർച്ചേസെയ്തേ ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങൾക്കൊരു കൂപ്പൺ കിട്ടി കൂപ്പൺ കിട്ടിയ്ട്ട് അത് ഞങ്ങളവ്ടെ കൊണ്ട് കൊടുത്തു അത് ആ കൂപ്പണില് ഞങ്ങൾക്ക് പ്രൈസടിച്ചു അതായത് ഞങ്ങളവിടെ കൊണ്ടിക്ക് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റും പിന്നെ ഹ്മ്മ് നല്ല ബെഡ്ഷീറ്റാ പിന്നെ പാത്രവും ഒരു ഇങ്ങനെ ഹോട്ട് ബോക്സ് പോലത്തെ ഒര് പാ ലോ
പിന്നെ നിങ്ങള് എറണാകുളത്തൊക്കെ എവടെ പോയിട്ടുണ്ട് വേറെ എറണാകുളം അല്ലാതെ വേറെ എവിടെക്കാ തമിഴ്നാട് അല്ലാതെ വിനോദയാത്രകള് പോയ സ്ഥ
വേറെ എവിടിം പോയി ഇല്ല ഇല്ല ഇവടെ വിട്ടൊന്നും പോയിട്ടില്ല, ഈ തമിഴ്നാട് കേരളത്തിലെ ഈ ഏരിയ ക്കെ അവടെക്കെ പോയിട്ടൊള്ളൂ വേറെ
ഊട്ടി, ഊട്ടി, ഊട്ടിലൊന്നും പോയിട്ടില്ലാ
ഊട്ടി പോയിട്ടില്ല പക്ഷെ പോണംന്നൊരു ആഗ്രഹം ഉണ്ട് പോവായിരിക്കാം
ഞാൻ ഊട്ടി പോയിട്ടുണ്ട്. ഊട്ടിയൊക്കെ കൊഴപ്പമില്ല നല്ല പ്ലേയ്സാ തണു പ്പാ ക്ലൈമറ്റ് ആഹ് താങ്കൾക്ക് തണപ്പ് വല്യ താല്പര്യം ഇല്ലല്ലോ പക്ഷെ ഇൻ ഇന്ക്ക് തണപ്പൊക്കെ ഇഷ്ടവാ കൊഴപ്പല്ല ഊട്ടിയൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങള് ബൊട്ടാണിക്കൽ ഗാർഡന് പോയായിരുന്നു. പിന്നെ കൊറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ ഊ ഊട്ടിയൊക്കെ പ് പോ കൃഷികളാണല്ലോ കൂടുതലും ഇങ്ങനെ ക്യാരറ്റ് സ്ട്രോബെറി അങ്ങനെയൊക്കെ പിന്നെ തേയില അങ്ങനെ കൊറെ സ്ഥലങ്ങളിലൊക്കെ കൃഷി ഭാഗത്ത് പോയായിരുന്നു കണ്ട് സൂ പ്പറായിരുന്നു. പിന്നെ ഇതേപോലെ മുന്തിരി മുന്തിരിപ്പാടത്ത് പോയായിരുന്നു ഹ്മ്മ് മുന്തിരിപ്പാടം പോയി കണ്ടു, അങ്ങനെ പിന്നെ നമ്മള് തേയില ഫെക് പച്ചക്കറികളൊക്കെ വിസിറ്റെയ്തായിരുന്നു പോയി. അവടെന്ന് പോയി തേയിലയൊക്കെ വാങ്ങിച്ചു
ഓക്കേ
പിന്നെ ഞാൻ പോയിട്ടുള്ളത് ന്ന് പറയുമ്പോ തിരുവനന്തുരം പോയിട്ടുണ്ട് തിരുവനന്തപുരം പിന്നെ കോളം ബീച്ച് പിന്നെ അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്.
ഓക്കെ.
കൊല്ലം പോയിട്ടുണ്ട് ആലപ്പുഴ പോയിട്ടുണ്ട് കൊറെ സ്ഥലങ്ങൾ കൊറെ സ്ഥലങ്ങൾ ഇനിയും ഉണ്ട് കാണാൻ
ഇവി ഇടുക്കി വന്നിട്ടുണ്ടെന്നാണോ ഇടുക്കിയിലൊക്കെ വന്ന് പോയിട്ടുണ്ടോ
ഇടുക്കി പോയിട്ടുണ്ട്.
ഓക്കെ.
ഇടുക്കി ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഇടുക്കിയിൽ വാഗമൺ പോയായിരുന്നു
ഓക്കേ
വാഗമൺ പോയി പിന്നെ കൊറേ സ്ഥലങ്ങൾ ഇനി കാണണവെന്ന് കൗതുകവൊണ്ട്
നടക്കട്ടെ
അതെ അതെ പിന്നെ താങ്കൾക്ക് പോയി തമിഴ്നാട് പോയിട്ടുണ്ട് തമിഴ്നാട് പഴനി പഴനി പോയിട്ടുണ്ട് പഴനി പഴനി ടെമ്പിളിൽ തൊഴാൻ പോയിട്ടുണ്ട് പിന്നെ തിരുച്ചെന്തൂർ അങ്ങനെ ടെമ്പിളുകൾ കൊറേ തമിഴ്നാട് വിസിറ്റ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം മറ്റ് റ്റേ ആഴിമലയിൽ പോയിട്ടുണ്ടോ താങ്കൾ ബീച്ചി പോയിട്ടുണ്ടോ ബീച്ചി പോയിട്ടില്ല തിരുവനന്തപുരം സൂമ് ഒക്കെ കണ്ടിട്ടുണ്ടോ
ആഹ് തിരുവനന്തപുരം സൂ വന്നിട്ടുണ്ട് അവിടെ പോയി
എയർപോർട്ടിൽ പോയിട്ടുണ്ടോ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലോ
ശംഖുമുഖം ബീച്ചിലും പോയിട്ടുണ്ട്
എങ്ങനൊണ്ടായിരുന്നു ശംഖുമുഖം ബീച്ചി പോയപ്പോ
എറണാകുളത്തെ ആ അപേക്ഷിച്ച് കൊറച്ച് അല്ല എറണാകുളത്തെ അപേക്ഷിച്ച് വൃത്തി ഇച്ചിരി കൊറവാ
ഓ തിരുവനന്തപുരം ബീച്ച്
ആഹ് അതെ
ആഹ് ഫ്ലൈറ്റ് ഒക്കെ അവിടെന്ന് പറക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ അവ്ടെ കോവളം ബീച്ചി നിക്കുമ്പോ കാണാൻ പറ്റുവല്ലോ നമുക്ക് അടുത്തുനിന്ന് അവിടെ ഒരു പ്രതിമയുണ്ടല്ലോ മത്സ്യകന്യകയുടെ അത് കണ്ടപ്പോ എന്ത് തോന്നി താങ്കൾക്ക്
അത് വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല അത് കണ്ടപ്പോ നൈസ് എക്സ്പീരിയൻസായിട്ട് തോന്നി
തീർച്ചയായും എനിക്കും ആദ്യം കണ്ടപ്പഴത്തേക്കും അത് എങ്ങനെ ഒണ്ടാക്കി ആ ഒരു ശില്പി എത് ത്ര വർഷം എടുത്തു കാണും എന്നൊരു ചിന്തയാരുന്നു അതെ
അതുപോലെ തന്നെ ഇടുക്കിയില് രാമക്കൽമേട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടത്തെ കൊറവൻ കൊറത്തി സ്റ്റാച്യു ഒണ്ട് ആ അതും ഭയങ്കരം നമുക്ക് ആ അത് ഉണ്ടാക്കിയ വ്യക്തി ഇപ്പോഴും എനിക്ക് പേര് മറന്നുപോയി ജീവനോടെ ഒണ്ടെന്നാ പറയുന്നേ പറയുന്നതല്ല ഒണ്ട് ആ സ്റ്റാചു നല്ല പക്ക ആയിട്ടാ പണിത് ഇതുപോലെ പണിതേക്കുന്നേ കൊ ശില്പമാക്ക്യേക്കുന്നേ
അതെ അതെ തിരുവനന്തപുരം പല സ്ഥലങ്ങളിലും ഈ ചിത്രപ്പണികളുടെ ഓരോ പ്രതിമകളും മിക്കവാറും കാണാൻ കഴിയാ
ആഹ് അതെ അവിടുത്തെ കാ ഇത് ശില്പികളുടെ മേഖലയാ അവിടെ ശരിയാ
അതേ കണക്ക് പിന്നെ താങ്കൾ കൊല്ലത്തൊക്കെ വന്ന് പോയിട്ടുണ്ടോ താങ്കൾ
കൊ കൊല്ലത്ത് ഞാൻ പോയിട്ടില്ല എനിക്ക് ആലപ്പുഴ കൊല്ലം ആഹ് വ വയനാട് അവിടെയൊക്കെ പോണമെന്ന് താല്പര്യമുണ്ട് പക്ഷെ ഇത് വരേം
ആലപ്പുഴേം പോയിട്ടില്ല ആഹ് അലപ്പുഴ കുട്ടനാട് എന്ന് പറയുന്നരു നല്ല സ് അയ്ടിപൊളി പ്ലൈസ്സ്ണ്ട് ഉം അവിടെ ഒന്ന് പോണം
കുഞ്ചാക്കോവിന്റെ ഒരു പടവില്ലേ കുട്ടനാടൻ മാർപ്പാപ്പ
ആ ആ സിനിമകളെ സിനിമകളുടെ ലൊക്കേഷനാണല്ലോ കുട്ടനാടെന്ന് പറയുന്നത് തന്നെ
സിനിമ ഞാൻ അത് കണുമ്പ നല്ല ഫംഗിയാ പ്രകൃതി ഫംഗി എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞ, എനിക്ക് പോണന്ന് നല്ല ആഗ്രഹമുണ്ട് ഞാ വീട്ടി പറയുകയും ചെയ്ത്
അവിടെ അവിടെ പോകുമ്പോ ഹൗസ് ബോട്ടിംഗ്, അവിടെ കുട്ടനാട്ന്ന് പറഞ്ഞ പ്രകൃതി ഭംഗി കുറ നമുക്ക് ആസ്വദിക്കാം ഹൗസ് ബോട്ടിങ്, പിന്നെ നമുക്ക് നല്ല കൊറേ ഫുഡ് കഴിക്കാം അവരുടെ കുട്ടനാടൻ ആഹ് ഫിഷ് ഐറ്റംസ്, കായൽ ഫുഡ്